എട്ട്നുണ
നമുക്ക് കൊറച്ച് മുമ്പ്സംസാരിച്ച ആ കേൾക്കാൻ പറ്റുന്നുണ്ട്. കേൾക്കാൻ പറ്റുന്നുണ്ട് ഇല്ല നമുക്ക് കൊറച്ചുമുമ്പ് സംസാരി നിന്നപ്പോൾ അവസാനം നമ്മളെന്തോ ഒരു കാര്യമാ, പ്രമേഹത്തെ പറ്റി പറഞ്ഞു.
ആ പറഞ്ഞായിരുന്നു.
പ്രമേഹം അപ്പൊ ഒരു പുതിതായി കാണണം.
എനിക്കും പേടിയാന്നേ മധുരമൊക്കെ കഴി.. എനിക്ക് നല്ല പേടിയുണ്ട്. ഇന്നാള് ഞാന് ആഹാരം കഴിക്കുന്നതിന് മുമ്പ് നോക്കിയപ്പത്തേക്കും എന്റെ നൂറ്റി.. നൂറ്റിനാൽപതോ അത്ര എങ്ങാണ്ട് കാണിച്ച് എനിക്ക് പേടിയ അത് കാരണം പക്ഷേ.. നമ്മള് വീട്ടിൽ ഇരുന്ന് നോ.. ആകുമ്പത്തേക്കിനും ചിലത് ശരിയല്ലെന്നൊക്കെ പറയുന്ന കേട്ടു. ഉണ്ട്.
ആ.. അതെ അതെ അത് കറക്റ്റ് ആവണമെന്നില്ല എല്ലാം കറക്റ്റ് ആണ് നമ്മൾ നല്ല കമ്പനിയുടെ നോക്കിയാലേ ഉള്ളു.
ഇനിപ്പം ഇനിയിപ്പം ആ പോയി ഒന്ന് നോക്കാലോ രക്.. രക്തം എടുത്ത്നോക്കാലോന്ന്, ഏ
ആ.. അതാ, അതായിരിക്കും കുറച്ചുകൂടെ ഏ.. വ്യക്തതയായിട്ട് കിട്ടുന്നെ മുമ്പത്തെ ഒരു സാഹചര്യമല്ല നമ്മുടെ ഇപ്പൊ ഉള്ളതെന്ന്പറഞ്ഞാൽ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഇത്രയും മധുരം അടങ്ങിയ ആഹാരത്തിന്.. ഒന്നുമില്ലായിരുന്നു യ്യോ.. അതെ.. അതെ ഇപ്പൊ കടയിൽ ആണെങ്കിലും നമ്മൾ ചെന്നാൽ മധുരം അടങ്ങിയ സാധനം സാധനങ്ങൾ മാം..
അതെ ലഡു, ജിലേബി, അലുവ ഏതെടുത്താലും..
അതുപോലെ ഇല്ല. നമ്മുടെ, നമ്മളുടെ കുഞ്ഞ് കുട്ടിക്കാലത്തൊക്കെ നമുക്ക് ആകെ കിട്ടിയിരുന്നതെന്ന് പറഞ്ഞാൽ നാരങ്ങമിഠായിയും തേൻ മിഠായിയും മാത്രം.
അതെ ഇപ്പം അതൊന്നും അല്ല ഇവിടെ പത്ത് ഇപ്പം പേപ്പറുകള് തിന്നാൻ ഏറ്റവും ഇഷ്ടം
ആ..
അതങ്ങ് മുറിക്കുക, വായിലോട്ട് വെക്കുക. അത് പിന്നെ നമ്മൾ പിന്നെ വായി.. ക കയ്യിട്ട് അതൊക്കെ എടുക്കുക അതിന് ഇപ്പുറം അതങ്ങ് വീഴ്
ആഹ എന്നാ ചെയ്യണ പിള്ളോരല്ലേ
പിള്ളോരന്ന് പറഞ്ഞളി
മറ്റുള്ള സ മറ്റുള്ള ഒച്ചകൾ ന ഒച്ചകൾ നമ്മ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും
ബുദ്ധിമുട്ടാ ശരി പക്ഷെ എല്ലാ ചെയ്യാനാ
പക്ഷ ച
ആരെങ്കിലും ഉണ്ടെങ്കിലോ തഴത്തയില്ല അന്െ ആര ഇല്ലാ വന്ന പാട
ഉ അ അം വ്യക്തമായി പറഞ്ഞു മറ്റുള്ള ഉം ആഹ് സാരമില്ല മറ്റുള്ള പുറമേയുള്ള സൗണ്ടുകളൊന്നും പാടില്ല
അതെ ശരിയാ
ഇതിപ്പോ രണ്ടു പേരും കൂടാണോ
ആണന്നേ അത് കതകിന്റെ വ കതകിൻ്റെ വാതിക്കെ നിക്കുവാരിന്നെ രണ്ടര് കളിച്ചോണ്ടിരിക്കുവാരുന്നു അപ്പോഴാണ് കതക് തൊറന്ന് കേറി വന്ന് ആ കൈ ഏതാണ്ട് തട്ടുവോ ഏതാണ്ട് ചെയ്യത് അതിന്റെ വഴ പക്ഷെ ഒരു കാര്യം ഓർക്കണം ഈ രണ്ട് കുഞ്ഞുങ്ങളെയിട്ടോണ്ട് ഇതൊക്കെ ചെയ്യാന്ന് പറ അതൊരു വല്ലാത്തൊരിതല്ലേ ആ ഉണ്ടായിരുന്നെ കൊഴ
പിന്നെ ഉണ്ടായിരുന്നെ കൊഴപ്പമില്ലായിരുന്നു
ആ ഇല്ലാത്ത കാരണവ ഇത്രയും പാട് ഒന്നുടെ അപ്പൊ വഴക്ക് കൂടും.
ഉള്ളത് മതി
ആഹ് ഉള്ളത് മതി അത്രയേ ഉള്ളു ആ അത്യാർത്തിയൊന്നില്ല ചെയ്യ എന്നതാണ് ഏറ്റവും വലിയ കടമ ചെയ്യാൻ പറ്റുന്ന തന്നെ വല്യൊരു കാര്യവല്ലേ
അതെ അതെ എനിക്കാണേ കെടന്ന് കഴിഞ്ഞാ പിന്നെ പൈ കൃഷ്ണ
അതെന്താന്ന്റയാ അസ്വസ്ഥത ദേഹത്തിനൊക്കെ ഒരു ബുദ്ധിമുട്ടല്ലേ ആ ഈ സമയത്ത് ഒണ്ടാവും. ആഹ് എനിക്ക് കേക്കാം നല്ലായിട്ട് കേക്ക കേക്കാൻ പറ്റുന്നുണ്ട് കേക്കാൻ പറ്റുന്നില്ലേ
ആ പെട്ടെന്നന്ന് ആഹ് പെട്ടെന്നൊരു നിശബ്ദത വന്ന പോലെ തോന്നി
ആണോ ഇവടെ നിശബ്ദതയൊന്നുല്ലാ ഇവടെ നല്ല നല്ല നല്ല വായി ഇതാ മുത്തശ്ശി ഉണ്ടായിരുന്നെ പോയിരിക്കയാണ്
ആഹ് ആ ഉള്ളോണ്ട്
ഓ വലയ ഉപകാരം ഒന്ന പിടിവിരി പിക്കുവാണെങ്കി ഒരു ഉപകാരവായേനേ അത് നമ്മൾ വാണ്ടല്ലോ അടുത്ത നക്കുമ്പ
അതെ അതെ നമ്മൾ ഒത്തിരി കൈ
ആണോ അപ്പാപ്പൊക്കെ അപ്പ പോകെ ഇഷ്ടവാ എന്തെങ്കിലുക്കെ കൈയ്യി കൊടുത്തതൊക്കെ കഴിച്ചങ്ങനെ ഇരി
ആഹ
ഇനി പള്ളിപ്പെെരുന്നാളിനൊക്കെ പോകുമ്പൾ വേണം ഇഷ്ടംപലെ അപ്പാപ്പക്കെ മേടിക്കാൻ കിട്ടുവല്ലോ അതൊക്കെ മേ അതൊക്കെ മേടിച്ച് ഇങ്ങനെ കൈ കൊടുത്താ മതിയെ കൈ കൈ പിടിച്ചോണ്ടേ ഇച്ചിരി ഇച്ചിരിയെക്കെ തിന്നും ഉം റെസ്ക്കെക്കെ നല്ലയാ പശെ കഴിക്കണ പാടാ
ആണതെ
കാരണം നമുക്ക നമുക്ക് പല്ലുള്ള നമ്മൾ തന്നെ കടിക്കുമ്പോൾ ഒരു വിധം പി പിനെ ആഹ ഞാൻ പിന്നെ പാലിനാത്തക്കെ എളക്കിയിട്ട് കൊടുക്കും കൊറെശേ കൊറെ പക്ഷെ കോരി ഒക്കെ കൊടുക്കുവായിരുന്നു
എനിക്ക് തോന്ന്നേ ഇതായിരുന്നൂന്ന് തോന്ന്ന്നു കഴിഞ്ഞ തവണയും നമുക്ക് സംഭവിച്ചേ അപാകത മറ്റുള്ള പുറത്തുന്നുള്ള സൗണ്ട് ഒച്ചകളെ
പക്ഷെ ഇല്ലാത്തപ്പോ ഇവിടെ ഇരിക്കും അതേനും പറ്റത്തില്ല
അതെ അതെ
ഉ ഇവിടെന്ന ഇരിക്കണേ കൊറച്ച നേരത്തേക്ക് ആരെലും ഉണ്ടായിരുന്നെങ്കി കുഴപ്പ ഇില്ലല്ല
അതെ ആരെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ നമു ബുദ്ധിമുട്ടും വരത്
ഇപ്പം കൊഴപ്പയില്ല അതെന്നാ പറ്റിപ്പോയെന്ന് അറിയേ പത്രം എടുത്ത് പേപ്പറ് കൈ പിടിച്ചോണ്ടേ പൊറകോട്ട് വീണ് അപ്പൊ തലയൊന്ന് ജവാട്ടി ഇടിച് അതാണ് അത്രയും വഴക്കുണ്ടാക്കിയ
ഓ
അല്ലായിരുന്ന പടുത്ത
കൊഴപ്പയില്ലാ
ഓരോ നേരം കണ്ടപടിക്കുമ്പോത്തേക്കിനും ഓരോ താസങ്ങള് വരും
അതെ അതെ അ എങ്ങനെയന്ന് രക്ഷപ്പെടാൻ നേച്ചിരിക്കുമ്പോ
ആരെല്ലും ഉണ്ടായിരുന്നേ കൊഴപ്പം ഇപ്പോഴേ പറ്റത്തുള്ളൂന്ന് രാത്രിയയാൽ ഇതൊന്നും പറ്റ റ്റില ഒരു കാര്യം ചെയ്യാനും പറ്റത്തില്ല അല്ലും അടുത്തൊണ്ടേ കുഴപ്പമില്ല
ആഹ എല്ലാം കൊണ്ട ഓരോഓരോ പ്രശ്നങ്ങള്ൾ വന്നോണ്ടിരിക്കും
ആഹ പ്രലശങ്ങ ആ പ്രശ്നങ്ങൾ
ഉം
ഇന്ന് വേണ്ട ഏതോ ക്ലാസ്സുകാരുടെ ഏതോ ഒരു പഠിക്കുന്ന പിള്ളേരുടെ എ ഇത അിയല്ലേ വിജയോട് ജയ പത്തിന്റെയാന്നോന്നുന്നു അല്ല പത്തിന്റെ
ആണോ പത്തിന്റെ റിസൾട്ട് വന്നില്ലായിരുന്നു
പത്തിന്റെ വിജയത്തിന്റെ ഇത് വന്നിട്ടില്ല
ഒന്നില്ല മെയിയില അല്ലതോ പത്തില് ക്ലാസ് തുടങ്ങുന്ന അല്ല പസ് ഒണ്ണില് ഗക്ലാസ്ടങ്ങനെ
അല്ലല്ലോ അങ്ങനെ ഇല്ലല്ലോ അത് പത്ത് ജയിച്ചവർക്ക് പുതിയ എവിടെേലും പോയി ചേരണ്ടേ
ആ ഓ പത്ത് ഒമ്പതിൽ നിന്നന്ന് നമ്മൾ ജയിച്ചു പത്തിലെത്തുമ്പോ
ക്ലാ ആ അവർക്കാണ് അടിഹർ ആ അവധികളിലൊക്കെ പിന്നെ ആയി
ഓറ
ഞാനാണേ ഇപ്പം കാപ്പിയൊക്കെ കുടിച്ചാ മധുരം കൊറച്ചേ കുടിക്കത്തുള്ളൂ
അതെ അതാ ഏറ്റവും നല്ലത് മധുരം കണ് പാടെ ഒഴിവാക്കുവാണ് കൊറച്ചുകൂടി നല്ലത്
അമ്മക്കൊക്കെ പാരമ്പര്യമായിട്ട് ഷുഗർള്ളതാരണം
ആഹ നമുക്ക് പറയാൻ പറ്റത്തില്ല അത് നമുക്ക് വരാൻ ചാൻസുണ്ട്
ആഹ് ആഹ് അത് കാണണണ്ട് നന്നായിട്ടുണ്ട്
തരണം വെച്ച് കഴിക്കുന്നതാണ് നമ്മുടെ മുന്നോട്ടുള്ള ജീവിത
അതെ അത് ശരിയാ പറഞ്ഞത് നിയന്ത്രണുള്ള ഏറ്റവും നല്ലത്
നമ്മള് ഒര് ഒര് മിഡി ഒരു മധ്യവയസ്കാര് മധ്യാ
നല്ല പ്രായം എല്ലാം കഴിഞ്ഞില്ലേ ഇനിയിപ്പം പ്രായം കൂടുന്നതനുസരിച്ച് നമ്മടെ ആരോഗ്യം അതെ ആരോഗ്യവും മാറി കോണ്ടിരിക്കും
മധുരം നമ്മൾ പാട ഒഴ ശരീര സൗകര്യം വർദ്ധിച്ചുകു
ആ മധുരം മൊത്തത്തോടെ കൊറച്ച് പല്ല പ്രത്തേകിച്ച് പഞ്ചസാര ഒഴിവാക്കുന്നത് നല്ലതാ എന്നാ പറയുന്നത്
ആ ആാണ്
അതാണ് ശർക്കര പിന്നെയും കുഴപ്പയില്ലെന്ന
ആഹ അത എല്ലാത്തിനും നന്നണ്ട്
കൊറക്ക എന്നതേ ഉള്ളൂ വഴി
അത് കൊറക്കാനാണങ്കി മാത്രഒള്ളൂ അട നമുക്ക്
ഇത്രയും നേരം നല്ല രീതി എനിക്ക് കേക്കായിരുന്നു ഇപ്പൊ ഒരു എന്തൊക്കെയോ ഒരു
സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ട് കേട്ടോ ചെറിയ ചെറിയ സാങ്കേതികത് കാലാവസ്ഥയുടെയൊക്കെ ആയിരിക്കും
ആയിരിക്കും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ വന്നോണ്ടിരിക്കുവല്ല അ അതുകൊണ്ടൊക്കെയിരിക്കും അങ്ങനെ ഉം തക തകരാറുകൾ സംഭവിക്കുന്നത് ഇതൊന്നും നമ്മട കയ്യിലിരിക്കുന്നകാര്യ നിങ്ങളല്ലല്ലോ
ആ മാറി മാറിച്ചും എപ്പോ വരാം.
അതെ അതെ എങ്ങനെ വേണേലും വരാം
ഉഴുന്ന് വട ഉണ്ടാക്കാറിയാവോ
ഉഴുന്നോടെ ഉണ്ടാക്കാൻ അറിയാം പക്ഷെ നമ്മളില്ല ഗ്രൈൻഡർ ഉണ്ടാവണം മിക്സിയിൽ അരച്ചി നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല ആഹ് ആട്ടുകല്ലേ അടച്ചാലോ ഉണ്ടാക്കിയാലോ ഉള്ളു ശരിയാവത്തുള്ളു
ഉം നല്ലായിട്ട് അരച്ചിട്ട്
അതെ അതെ ഒരു തരി പോലെ വേറെ വ ഉണ്ടാവണം എന്നാ ഒരുപാട് ഇതാവുകയും ചെയ്യല്
അയഞ്ഞു പോവല്ലല്ലേ
ചിലരു തരി പോലെന്ന അല്ലെങ്കിൽ നമുക്ക് ഇപ്പഴ നേരിട്ട ഉണ്ടാക്കത്തിലുള്ള ആ ഉഴുവട പോലോ കടകളിൽ വാങ്ങിക്കൻ ഇപ്പൊ എന്തൊക്കെ ആട്ടും
അതാ
ത ഒ ന മ് അച്ചപ്പം
അച്ചപ്പൊക്കെ ഉണ്ടാക്കാൻ എനിക്കറിയാം ഞാൻ പണ്ടൊന്നും ഉണ്ടാക്കി തൊള്ളാ അച്ചപ്പം
അച്ചപ്പത്തിന്റെ അച്ചുണ്ടോ
മേടിക്കാൻ കിട്ടത്തില്ല അതിന് വല്ിയ വിലയൊന്നുമല്ല നൂറ് രൂപ വില ആവത്തുള്ളൂ
പുറത്ത് പോവോ
ആഹ
എന്ന എല്ല ഇതല്ല എന്ന വ
എന്തായാലും വീട്ടണോ വെല്ലപ്പൂഴും ഒക്കെ ഉണ്ടാക്കിയാൽ മതി ഉണ്ടാക്കിയ എടുത്ത് അടച്ചു വെക്കുവാണ് വൈകുന്നേരം കാപ്പിില കൂടെ കഴിക്കാല്ലോ
ആഹ്
അച്ചപ്പത്തിന്നെ
ഉ ആ അത അതെ ല്ല അ അപ്പം ഒര്
അമ്പത് രൂപ ഒരു പാക്കറ്റ് ഒരു ഇതിന്റെ വില
ഇരി അച്ചപ്പവും കുഴലപ്പവും
ആം
ബോളിയൊക്കെ ഉണ്ടാക്കി വി
അതെ ചെറിയ സംരംഭം തുടക്കുവാണെങ്കിൽ നമുക്ക ഒരു
പിള്ളോര ഇട്ടുകൊണ്ട് ഒരു പരിപാടി നടക്കത്തില്ല പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹ ഇച്ചിരി അച്ചപ്പ ഉണ്ടാക്കണം അതുപോലെന്നെ പിെ നെയ്യപ്പ ഒക്കെ ഉണ്ടാക്കാൻ പറ്റൂലോ ഇപ്പൊ എളുപ്പ അല്ല നെയ്യപ്പ ഒക്കെ ഉണ്ടാക്കാ
ന ഒരുപാട് വഴികളുണ്ട്
അതെ അതെ അത് ശെരിയ മീ മീനൊക്കെ വി ക്ക്യാണ നല്ല വരുമാനം കിട്ടും മീൻ കച്ചോടം
ആ്തെ അതെ മീങ്ങ കച്ചോടം അത് വരുമാനമ ഉുള്ളവര കൂടി
ആഹ മീൻകച്ചോടക്കെ നല്ല ഒരു കുറച്ച് മീന എടുത്ത് വിറ്റാം പക്ഷെ വിൽക്കുന്ന മീൻ നല്ലതായിരിക്കണം ഉം രുചിയുള്ള മീനാണെങ്കിലും എല്ലാവരും ആ ഇല്ലെങ്കിൽ ആരും വാങ്ങിക്കത്തില്ല
പിന്നെ നമ്മൾ അവിടെ മുന്ന നമ്മൾ പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട് സ
മീനരിക്കണം വിക്ക്പോത്തേക്കിനും അങ്ങനെയണ പൈസായയും കിട്ടും